ഹലോ?
ആഹ് ആഹ് കേൾക്കില്ലേ?
ഹലോ ആഹകേൾക്ക്ണ്ട്ല്ലേ ന്ത്മ്മ്ക്ക് ചോറൊക്കെകൊടുത്തോ?
ആഹ് കൊടുത്തു കൊടുത്തു
ആഹ് ആഹ് കൊടുത്തുല്ലേ അഹ്ശരി ഉം നിങ്ങള്കഴിച്ചിലേ?
ആഅഹ് ശെരി ആഅപ്പൊങ്ങള് വാരികൊട്ക്കലാ?
ഏഹ് വാരി ഇമ്മാക്ക് ഇട്ത്തൊട്ത്താ മതി ഇമ്മ വാരികൊട്ക്കാനൊന്നും അയക്കൂല പൂണ് തരാൻപറയും
അയക്കൂലല്ലേ ആഹ് ആഹ് അപ്പൊ ഏത് കൈക്കാ പറ്റിയത്?
മറ്റേകഴിന്നാണ്
ആആ എടുത്ത്കഴിക്കരിക്കുംലേ അപ്പൊഎടുത്ത്കൊടുത്തിട്ട് കഴിക്കാമതില്ലേ.
ആ കഴിച്ചാമതി ആ.
ആഹ് ആഹ് അഹ്ശെരി പിന്നെന്താ ഉച്ചക്ക് ഒറങ്ങലുണ്ടോ?
ഏഹ് കെടക്കാനൊന്നായിട്ടില്ല സമയല്ലല്ലോ എവിടെപ്പോ
പണികഴിയുമ്പോക്കിന് നെരല്ലല്ലേ.
രണ്ട് മക്കളല്ലെങ്കിലും, ഉമ്മാക്ക്എട്ടത്തിയാളൊക്കെണ്ട് ഏട്ടത്തിയാളെകു കുട്ടിയാൾക്കായിട്ട് ഇങ്ങനെ
ആഹ്ആഹ് അഹ്ശെരി എവിടെവീണത്?
ഇമ് ഉമ്മഎന്താ ടോയ്ലറ്റീവീണതാ.
തന്നെ.
ആഹ്
അശെരി എന്ന്കൊറായോ?
കൊറെ ആയിട്ടൊന്നുല്ല ഒരാഴ്ച ആയിട്ടുള്ളൂ
ഏയ് അയ് ശരി ആഹ് അപ്പൊ പിന്നെ കൊറേ ആള്ണ്ടാവല്ലോ വരാന് ല്ലേ ഉം അത് ശരി നിന്റെ പ്ലാസ്റ്റർ ഇട്ടതാ
എന്താ പറ
പ്ലാസ്റ്റർ ഇട്ടതാ പ്ലാസ്റ്റർ ഇട്ടതാണോ ചോയ്ക്ക
ആ പ്ലാസ്റ്ററ്
ആഹ് ആഹ് ശരി തോന പൊട്ടുണ്ടോ ഇന്നേ കേൾക്കാംപറ്റില്ല ആഹ് ആഹ് ചതവാണ്ലേ ആഹ് ശരി റെയ്ഞ്ച് പ്രോബ്ലം ഉണ്ടോന്നലേ കേൾക്കാൻ പറ്റ്ണില്ല, അങ്ങനെ നിങ്ങൾ കട്ട ആക്കണ്ട ട്ടോ റെയ്ഞ്ച് പ്രോബ്ലം ഉണ്ട്ലേ
കേക്ക്ണില്ലേ
ഇല്ല ഒരെടെക്ക് കേൾക്കണില്ല എടക്ക് ഇങ്ങനെ
ഇപ്പൊ കേൾക്ക്ണ്ടോ
ആഹ് ഇപ്പം കേക്ക്ണ്ട് ഉം അഹ് എന്തേനി റെയ്ഞ്ചില്ലേ
റെയ്ഞ്ച്
ഈ ആപ്പിന്റെ ആപ്പിന്റെ പ്രശ്നാണോന്നറിയൂല ട്ടോ എടുക്ക അങ്ങട്ട് നല്ല ക്ലിയർല് കേക്ക് ണ്ടോ
ആഹ് ഇൻക്ക് ഇങ്ങട്ട് നല്ലോണം കേക്ക്ണ്ട്
ഇന്നല്ലേ എന്താ അറിയൂല ഇവടക്ക് ഇങ്ങനെ തൃ മുറിഞ്ഞി മുറിഞ്ഞി ഇണ്ടാവല്ലോ കേക്കല് അതുപോൽത്തൊരു ഇതാണ്
ഉ ആഹ് ശരി മോള് വരുമ്പം എന്താ കൊടുക്കല്
അവള് വെരു അങ്ങനൊന്നുല്ല, ഓൾക്കീ മക്രോണി പാസ്ത അങ്ങൻത്തെകേ ഇഷ്ടം
അഹ് ശരി അങ്ങൻതൊക്കെയാ ഇഷ്ടലേ
ആഹ് കുട്ടികള് ചോറ് കഞ്ഞിയൊന്നും പറ്റൂലേ
പറ്റൂലല്ലല്ലേ എന്താ കൊണ്ടോവല് എന്താ ആള്
ഒന്നും കൊണ്ട ഓളെ അങ്ങട്ട് വിട്ടാ മതി ചെന്ന് കൊറചേലതിന് കഞ്ഞി കൊടുക്കൂലേ പിന്നെ ഉച്ചക്ക് ചോറ് കൊടുക്കും, വൈകീട്ട് പാലും ബിസ്കേറ്റും അങ്ങനിം കൊടുക്കും
ആഹ് ആഹ് അയ്ശെരി, ഓള് യു കെ ജി ല് ന്നല്ലറഞ്ഞേ
ആഹ് യു കെ ജി
ആഹ് ശരി അത് ഏത് സ്കൂളേതാ
സ്കൂൾ
ആഹ് പ്രൈവറ്റേയിരിക്കുംല്ലേ
അല്ലല്ല ഗവൺമെന്റ് ഗവൺമെന്റ് ആയ എയ്ഡഡ് ഉണ്ടാവൂല്ലേ
മേനേജ്മെന്റോ
ആഹ് എയ്ഡഡ് ആയിട്ട് എന്താ ഗവൺമെന്റ് മേനേജ്മെന്റ് ആയിട്ട്
ആഹ് ആഹ് അഹ്‌ ശരി അവിടെ അങ്ങനെക്കെ കിട്ടോ
ആഹ് ഇവടെ അങ്ങനേ കിട്ടും
അത് ശെരി ഞാന്നാ പ്രൈവറ്റേയിട്ട് പോയിട്ട് അങ്ങനേന്ന് വിചരിച്ച്
അല്ല എൽ കെ ജി, യു കെ ജി സീറ്റ്ണ്ടോ ചോയ്ച്ച് തള ചേ മൂവായിരം പിന്നെ മാസ് എ ഹലോ